ഒ ആ കേക്കണ്ട.
ആ കേക്കണ്ട്.
ആഹ എന്താ വർത്താനൊക്കെ.
സുഖാണ്.
ഫുഡൊക്കെ ആയോ.
ആ ഫുഡൊക്കെ ആയി.
ഏ ആയി ആയി എന്റെതൊക്കെ ആയി എൻ്റെ പിന്നെ രാവിലെ തന്നെ ആവും കാരണം. കുട്ടി സ്കൂൾ പോകനാകുമ്പോ തന്നെ എല്ലാതും ആവും.
എന്താ കൊണ്ടോവണോ.
ആ ചോറ് കൊണ്ടോണം.
ആ
ഇല്ലേ സ്കൂളിൽ ഇല്ല ചോറ് ഇല്ല അപ്പൊ പിന്നെ കൊണ്ടോണം. എന്താ ഉണ്ടാക്കിയെ ഇന്ന്. രാത്രിക്ക് ഞാൻ ഒന്നായിട്ട് അങ്ങട് വെക്കലാണ് ചോറ് രാത്രി. വേറൊന്നും വെക്കലില്ല ഞങ്ങളന്നെ ഉള്ളൂ പിന്നെ. നല്ല വേവുള്ള അരിയാണേ. അപ്പം പിന്നെ രണ്ടേരം ഒന്നും വെക്കാൻ പറ്റൂല പിന്നെ വൈകുന്നേരം ഒന്ന് തിളപ്പിച്ച് ഉറ്റും. ആ വൈകുന്നേരം ഒന്ന് ആ ചോറൊക്കെ ബാക്കിണ്ടെങ്കി അങ്ങനൊക്കെ ചെയ്യും. ഇപ്പം ഇല്ലെങ്കിലോ എന്തെലും ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാകും ചെയ്യും.
ഉം. ഇത് ഇപ്പം പണിയൊക്കെ കഴിഞ്ഞാ.
ആ പണി കഴിഞ്ഞു
കുളി കഴിഞ്ഞാ
ഉം കുളിയെല്ലാം കഴിഞ്ഞു പണി ഒക്കെ എല്ലാം കഴിഞ്ഞു നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിലേ ചോറ് നേരത്ത തന്നെ ആവണോണ്ടേ
ആ അപ്പൊ അടിച്ചു വാരിക്കൊണ്ട് ഇരിക്കുന്ന് വെള്ളിയാഴ്ച ആയാൽ ഒന്നുല്ല പിന്നെ എന്താ ഇങ്ങനെ ഇപ്പൊ കൊറച്ച് ദിവസായിട്ട് കാര്യായിട്ട് പണി ഒക്കെ
ആഹ ആ ആ ആ ശരി പിന്നെ എന്താ എന്നിട്ട് ചോറ് എന്താ ഉണ്ടാക്കിയേ
ചോറ് സാധാ ചോറന്നെ ബീഫ്ണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതോണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ബീഫ് ഇണ്ടാക്കിട്ടുണ്ട് പിന്നെ ചേരങ്ങൻ്റെ എല താളിപ്പ് വെള്ളല്ലാതെ അതണ്ട് ഉം ഇഞ്ഞി ബീഫില് ചില്ലിക്കും വേണ്ടിയിട്ട് ഞാൻ വേറെ ഉം ഇതിലാക്കി വെച്ചിട്ടുണ്ട്ണ്ടാക്കിട്ടില്ല അത് അയിഞ് വാണെങ്കി ഇണ്ടാക്കഞ് ഇ അല്ലെങ്കിൽ രാത്രികക്ക് ഇണ്ടാക്ക ച്ചിട്ട് ഹസ്ബൻറ് ചെൽ ആസ്മല ഒക്കെ ആകുമ്പോ ചെലപ്പാണ്ടേ എന്ന ഒന്നുംണ്ടോക്കന്നില്ല
ആഹ് ആഹ്
ഞാന് അയില് നല്ല കഷ്ണം കണ്ടപ്പോ വേറെ ഇട്ത് വച്ചിട്ട് അതില് ഉപ്പും മുളകും കുരുമുളകൊക്കെട്ടക്കാണ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കട്ട്യ്ത് കാണ്ട് പിന്നെ അതിന് കോൺഫ്ലവറിന്റെ പൊടി ഇല്ല അത് കഴിഞ്ഞക്കിന്
ആഹ് ആഹ് അരിപ്പൊടി ഇട്ടാലോ
ഇട്ട് ഇണ്ടാകുവോ
ആഹ് ഞാൻ അരിപ്പൊടി ഇ ഇണ്ടാക്കലിണ്ട് അരിപ്പൊടിയോന്ന് ഇടും കോൺ ഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കില് ആഹ് കൊഴപ്പൊന്നുല്ല ഞമ്മള് മാത്രല്ലേ കഴിക്ക അപ്പൊ പിന്നെ വല്യ കൊഴപ്പൊന്ന
ഉം ഞാന്
ഞാൻ ചിക്കൻ പൊരിക്കണേക്കൊക്കെ അങ്ങനെ ഇട്ടാ എന്താന്നോ ആ എണ്ണൽ പിന്നെ മ മറ്റ എണ്ണങ്ങ്ട്ട് പിന്നെ ആകെ ഇങ്ങോട് ഇതേക്കരം എണ്ണൽ ഇങ്ങട്ട് എല്ലാ മസാലകളൊക്കെ ഇടുക്ക ഇങ്ങനെ ആകുമ്പോ എണ്ണ പിടിക്കൂ അതില് പിടിക്കൂല
ചട്ടിലിങ്ങനൊട്ടീ പിടിച്ചുകൂല വേ കിട്ടും മസാല മറ്റങ്ങനെ മസ മസാല ച എണ്ണയിൽ ഇങ്ങനെ പിടിച്ച ചട്ടീന്റെ അടിയൊക്കെ ഇങ്ങനെ ഒരു ഇതായി നിക്കുല്ലോ അഹ് അങ്ങനെ ഉണ്ടാവൂല ഇങ്ങനെ അരിപ്പൊടിയൊക്കെ ഇട്ടാല് ഇവിടെ മക്കൾ ഇങ്ങനെ മക്കൾക്ക് ഞാനൊരിസം ഇങ്ങനെ എന്തോ ഞാനിപ്പോ എന്ത് എന്തോപ്പോ എന്ത് എന്തോ ഉണ്ടാക്കിപ്പോ അരിപ്പൊടിട ഒത്തിരി ബാക്കിണ്ടായിന് ഒരു ലേശം ഉള്ളൂ അത് ഞാ വെറതായികിട്ടതാ അപ്പൊ അങ്ങനാ വെ ട്ട് അങ്ങനാണ് പൊരിച്ചെടുത്ത് ഞാനേ ആയിൽ പൊരിച്ചപ്പോ എന്താ മക്കള നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രോസ്റ്റിൻ്റെ ഒക്കെ ഒരു ആ ഒരു ഇത് തോന്നുന്നൊക്കെ പറയണ്ടേ അപ്പൊ പിന്നെ ഇന്ക്കും ക്ക് തോന്നി ആഹ് അപ്പൊ കൊഴപ്പൊന്നുല്ലാന്ന്
മെരിഞ്ഞ കൊണ്ടണ്ടാവും കറു മുറു
ആഹ് കറമുറയിട്ട് ഇങ്ങനെ അതിൻ്റെ അതൊക്കെ തിന്നാനും തന്നെ ഒരു രസുണ്ട് ബ്രോസ് സിൻ്റെ അങ്ങനെയണല്ലോ ഉള്ളൊതോന്നും വലിയ രസം തോന്നില്ലല്ലോ നമുക്ക് പൊറത്തത്തൊക്കെ ആഹ് ക്രിസ്പി ആയിക്കാണ്ട് ക്കണാണല്ലോ രസണ്ടാവ
ഉം ഉം ഞാൻ കൊണ്ടരാ പറഞ്ഞിട്ടുണ്ട് ചെിലപ്പം വല്യ മറവിയാണ് ചെലപ്പോ കൊണ്ടും പള്ളിക്ക് പോണിൻ്റെ മുമ്പേ അതും പിന്ന ചില്ലി മറ്റേ ചില്ലി പ്ലക്സൊ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അതുംണ്ടായിനീല്ല അപ്പ കൊണ്ടോണ്ടാണ് ചെലപ്പം കൊണ്ടറും ചെലപ്പം കിട്ടൂല അപ്പൊ ഞാന് അതാണ് രാത്രികക്ക് ആക്കിയെ അല്ലെങ്കി പിന്നെ ഇപ്പൊ വ ചോറയിച്ചാൻ തന്നെ വരോ അറില്ല
ആഹ് ന്നിട്ട് എന്തായിക്ക് കൂട്ട പിന്നെ
എങ്ങനെ
ആഹ് ചില്ലിക്ക് പിന്നെന്താ ചോറ് എന്താ ഇണ്ടാക്ക
അതന്നെ ചോർക്ക് നമ്മക്ക് വെർ തെങ്ങനെ അരിഞ്ഞി തിന്ന വെർ തെ ബീഫ് ഇണ്ടല്ല വേറെ കറി പിന്നെ ഇല താളി അത് അത് ഇത്ണ്ടായപ്പോ അതിന് നല്ല കഷ്ണം അതിന് പറ്റിയ കഷ്ണം കണ്ടപ്പോളേ
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇണ്ടാക്കിയല്ലേ
ആഹ് അങ്ങനെണ്ടാക്കീട്ടില്ല എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പൊ നീ ചെല്പ്പഞ്ഞി ചോറ് വെയിച്ചാൻ വരുള്ളൂ മാർക്കറ്റ്ക് പോണം ന്ന് പറഞിന് സാനം എടുക്കാന്
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ വെരല്ണ്ടാവൂല്ലല്ലേ
ഇല്ല പിന്നെ എന്റെ വീട്ട്ക്കും പോയിന്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പോ ഇനിപ്പോ അവിടുന്ന് കഞ്ഞി കുടുച്ചിട്ട്ണ്ടാവും ചായും കഞ്ഞിയൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് കൊടുത്തീണ്ടാവല്ലോ ആഹ് ആഹ്
നേരെ പള്ളിക്കൊക്ക് അങ്ങനെ പോയതാ തോന്നും കാണ് വന്നിട്ടില്ല
അയാ ആഹ് ആഹ്
എങ്ങക്ക് ഈ മുടി കോഴിച്ചിലൊക്കെ ഇണ്ടാ മുടികൊഴിച്ചില് ഇണ്ടോ നിക്കും ഉണ്ട് നല്ലോണം എനിക്ക് അ- ഇനിക്ക് അന്നൊന്നും ഇല്ലായിനീട്ടോ ഇപ്പൊ നമ്മള് പ്രസവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ്ത്തെ കുട്ടിനെ പ്ര പ്രസഹിച്ചപ്പോളൊന്നു ഇല്ലായിനി ഇപ്പൊ രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചാര പിന്നെ നല്ലോണം കൊഴിച്ചില് നല്ല കൊയിച്ചില്ണ്ട് ന്നിട്ട് പിന്നെ ഏ ഞാന് ഈ യൂട്യൂബിൽ എല്ലം കണ്ട എം എസ്സിന്റെ ഒരു ഇതുണ്ടല്ലോ പ്രോഡക്റ്റ് കണ്ട്ക്ണാവോ എം എസ് നാച്ചുറൽ എന്ന് പറഞ്ഞ്ങാണ്ട് ഒര് ഇത്ണ്ടായിന് ആ ത് ഞാൻ നോക്കിയാണ്ട് ഞാൻ ഇതേപോലെ വാങ്ങിട്ടോ ഒരു ബോട്ടിലൊക്കെ വാ- അത് തേച്ചപ്പോ നല്ല മാറ്റംണ്ടായിനിട്ടോ തേച്ചപ്പോ അങ്ങനെ വല്യ കുഴപ്പൊന്നില്ലായ്നി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ അതേപോലെ തന്നെ പിന്നെയും കൊഴിയെന്നെ നല്ല കൊഴിച്ചില്
തേച്ചു കോണ്ട്
ആഹ് ആഹ് അയില് ഇപ്പം ഇമ്മ എന്താണ് എനക്ക് ഇങ്ങനെ പറഞ്ഞു തന്ന്ക്ക്ണ് എണ്ണ ഇണ്ടാക്ണ രീതി അതൊക്കെ പക്ഷെ ഞാൻണ്ടാക്കി നോക്കിയിട്ടില്ല ഇമ്മ പറഞ്ഞു ചെബരത്തിന്റെ പൂ-
മനസ്സിലായി എം എസ് വേൾഡ് മറ്റേ ഒരു എന്തൊ ഒരു താത്ത
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ ഒരു മരുമകളും രണ്ട് പെൺമ്മക്കളും ഉണ്ടായിനെ
ആഹ് അതന്നെ അതന്നെ ആഹ് ശാക്കിർ ജിനു ആൻഡ് ശാക്കിർ ആഹ് ഉം
ല്ലേ ആഹ് ആഹ് ആതാത്ത നല്ലൊരു ചുണ്ടുംചിറിയൊക്കെ ങ്ങനെ ഇതാക്കിക്കാണ്ട് വർത്താനെന്നെ നല്ല രസാണല്ലോ
ആഹ് അയിൻറത് അയിൽ തേച്ചപ്പം നല്ല മാറ്റം ഇണ്ടായിനും അത് തേച്ചപ്പോ നല്ല മാറ്റണ്ടായി പിന്നേം അതേപോലെ തന്നെ കൊഴിയാ പിന്നെ അയിന് നല്ല റേറ്റും ആണ് നമ്മള് എപ്പോളൊന്നും വാങ്ങാനും നമ്മളെ കൊണ്ടൊന്നും പററൂ- -റ്റൂല്ലാ എപ്പോളൊന്നും എത്രയ ഇരുന്നൂറ്റ- ൻബീനൻ അറുന്നൂറ്റി എത്രോ അങ്ങനെ എത്രോ ആണ്
വീട്ടിക്ക് എത്തിച്ചു തരുവോ
ആഹ് വീട്ടിക്ക് എത്തിച്ചു തരും വീട്ടിക്ക് ഉണ്ട് ഹോം ഡെലിവ ഇത്ണ്ട് പിന്നെ കാഷ് ഓൺ ഡെലിവറി ഉണ്ട് പിന്നെ നമ്മള് ഇങ്ങനെ വിളിച്ചിങാണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയും ഓല് ചെയ്തുതരും നമ്മള് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരും ആഹ് അങ്ങനെ ആവുമ്പോ നമുക്ക് ഡെലിവറി ചാർജ് ഇല്ല അല്ലാഞ്ഞാ ഡെലിവറി ചാ- ചാർജും കോ കൂട്ടി കൊടുക്കണം നമ്മള് വീട്ടിക്
ആഹ് ആഹ് ആഹ് അപ്പൊ ഞാന് അങ്ങനെ മറ്റേ കേട്ട മാതിരി ഒരു പരിചയം അത്
ആഹ് ആഹ് അലിമ്മങ്ങനെപറ നനി അങ്ങനൊക്കെല്ലേത്ട്ട് കാണ് ഉണ്ടാക്കിയാ മതി എന്നാൽ പിന്നെ തോന ഉണ്ടാക്കി വെച്ചാ മതിയല്ലോ
ഓന് ഓല എന്താ കാടണ് ഓലുക്ക് മിഷീൻ അയിന്റെ ഇതൊക്കെണ്ടോണല
എല്ലുണ്ട് ആഹ് പിന്നെ ഓല് പിന്നെ എല്ലാ ഇതുടുണ്ടാവു എല്ലാ ഇത് ഇടുണുണ്ടല്ലോ അതില് ഞമ്മക്ക് പിന്നെ എല്ലം ഒന്നും കിട്ടൂല ഏഹ് പിന്നെ കറ്റാർവായ ഉണ്ട് ഇവിടെ കൊറച്ച് പിന്നെ ചെമ്പരത്തിപ്പൂവും ഉണ്ട് പിന്നെപ്പ എന്താ മൈലാഞ്ചിലിട്ട് മൈലാഞ്ചിലിയും കരിയേപ്പിൻന്റെലിയ ഒക്കെ ഉണ്ട് അതൊക്കെ ഇടാർന്നു അതൊക്കെ ഉണ്ട് ആഹ് തുളസിണ്ട് പിന്നെ പനിക്കൂർക്കലല്ലേ അതും ഉണ്ട്
പിന്നെ ഓല് വേറെ എന്തെങ്കിലും മാ അസാനത്തെ എന്തെങ്കിലുംക്കൂടെ ഇട്ട്ടോ
പിന്നെ എൻകെ പൗഡറുകളൊക്കെ ഇടുണ്ട് എന്തൊക്കെയാ പേരൊക്കെ പറഞ്ഞുന്നിപ്പോമ്മക ക്ക് ഓല് എല്ലൊന്നും പറഞ്ഞിരുന്നില്ല അയില് ഞാൻ പിന്നെ കൊറ യൂട്യൂ ചെല യൂട്യൂബിലൊക്കെ നോക്കിക്കാട്ട് ഇങ്ങനെ ഉണ്ടാക്കണ എണ്ണ ഉണ്ടാക്കുന്ന ഇത്പറഞ്ഞണ്ട് ഇങ്ങനെ കണ്ടപ്പോ ആഹ് അയില് നോക്ക കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കാ വരച്ചത് എങ്ങനെയണാവോ മുടി കൊഴിച്ചില് മുടി കൊഞ്ഞിട്ടാണേ ബാത്ത് ത്റൂമിലും എവിടെ ചെന്നാലും മുടിയെള്ളൂ
എങ്ങനെ
മുടി കൊഞ്ഞിട്ടേ എവിടെ ചെന്നാലും മുടി കൊഴിച്ചിലന്നെ ഉള്ളു പറയാ ബാത്റൂമിലൊക്കെ ക്ക മുടി കൊയ്യാണ്റിയാ
ആഹ് ആഹ് ഒന്നും വരാൻ വിച്ചില്ല വർന്നാലാണ് വാരതിരിക്കലാണ്
ന്നാണേ ആഹ് മുടികൊയ്
പോകുമ്പോലും ആഹ് പോകുമ്പോഴമാണി മാരൂല
ആഹ് വിറ്റാമിന്റെ ഗുളിക കൊടു ചാല് മാറുന്നൊക്കെ പറയട്ട് പക്ഷെ വിറ്റാമിന്റെ ഗുളികയന്നു കുടിച്ചിട്ടൊന്നും മാറ്റൊന്നും എനിക്കുന്നണില്ല
ഉം
ഉള്ക്കൊക്കെ ഉം ഉം അത് ഇണ്ടാവണ് ആഹ് ഉണ്ടാവണണ്ട് മുടി പോണേന് അനുസരിച്ച് ഇണ്ടാവണുണ്ട് പക്ഷെ നാലും ആഹ് ഒരു ഇത് കിട് ട്ടുതന്നെല്ലേ നമ്മളാ ഉള്ളും ആഹ് ഉള്ളില്ലറയ
ഉം
ഉള്ളന്നെ തീരെ ഉള്ളില്ലാത്ത മുടിയാണ്റയ
ആദ്യണ്ടായിന ഉള്ള്
ആഹ് നല്ല ഉള്ളും നല്ല ഇതൊക്കെള്ളായി തീ നല്ല ഇത്ണ്ടായിന് മുടിയനി എന്നിട്ട് പ്പ ഇങ്ങട് പോയിട്ട്ന്നോ ഞാൻ പറയന്ന ചെയ്യും കെട്ടുമ്പോളക്കെ കാകെ ഒരു ഇത്തിരി മുടിണ്ട്
ആഹ് കല്യാണം കഴിക്കുമ്പോ അല്ല കെട്ടുമ്പോ
ആഹ് കല്യാണം കഴിച്ചന്നൊ കല്ലോ ഉണ്ടായിനി കല്യാണം കഴിച്ചിട്ടും ഞാൻ പറഞ്ഞില്ലേ മോനെ പ്രസവിച്ച അന്നൊക്കെ നല്ല മുടിണ്ടായിന് ഉം പിന്നെ ഇപ്പി ഈ രണ്ടാമത്തിലാണ്ൻക്ക് പറ്റെ കൊർഞ്ഞിങ്ങനെ വെര്ലൊട്ങ്ങിയെ
ഉം, ന്റെതു അങ്ങൻതന്നെ ഓല് കല്യാൺത്തിനെക്കെ ഓല് മാറ്റിച്ചാൻ വന്നപ്പോ ഓല് ര മുടി തില് വെയ്ക്ക്ണില്ല്യട്ടാ കെട്ടാന് നല്ല മുട ല്ല മുടിണ്ട് അർഞ്ഞികാണ്ട് ദായീനു. ഞാഐൻ്റെഷം പിന്നെന്തായി ങ്ങനെ ഇൻക്ക് ഇൻക്ക് പിന്നെ അത്തറ ഇല്ല്യ. ന്നാലും ഉണ്ട്ട്ടാ ജ്യേഷ്ഠത്തിക്ക് നല്ലണ്ട് ഓക്ക് ഒൾത് ദേമായ്ക്ക് കൊ യ്ഞ്ഞെയ്ക്ക്ണ്. ഓൾത് ൻ്റിലേറണ്ടാതിൻ്റെന്നെ അപ്പിൻ്റെ കണ്ട് ഓല അങ്ങനെ പർഞ്ഞപ്പോ ഓൾതണ്ടായിലാറായികാരം. ഉം
ആ ചെർപ്പത്തിലേന് പിന്നെ ന നല്ല ഭക്ഷണും എല്ലും ആ സമയത്തിനൊക്കെ കഴി ച്ചിട്ടോ ന്താ വില ഉം
എന്താണതില്ല എല്ല അത് അന്ന്മ്മാര് നല്ല ഷണൊന്നുണ്ടാവൂലാ ഏയ് ക്കി മാങ്ങി പ്പളല്ലേ
ന്നാലും അയ് അയ്ന് കെമിക്കലൊന്നുല്ലാത്തേല്ലേന്യോ. ഇപ്പൊക്കെ ഫുള്ള് കെമി ക്കലില്ലേല്ലേ അമ്മള് കയിക്ക്ണേ ഫുള്ള് അയിന്റതുണ്ടാവൂ
പിന്നെ ന്നായ്ക്കോട്ടെ ന്നാ ശെരിന്ന.
ഓക്കെ, ഓക്കെ